ഹലോ
കേൾക്കണില്ലേ
കേക്കാം കേക്കാം
എന്തുണ്ട്
ചായടിച്ചോ
ഇല്ല്യ ചായയുടിച്ചിട്ടില്ല്യ കൊറച്ചഴിഞ്ഞിട്ട്
മ് കുറച്ചൂടെ ഇല്ലില്ല കുടിച്ചില്ല ഞാൻ ചായ കുടിക്കാറില്ല പിന്നെ കാപ്പി കുടിക്കും
കാപ്പി ആ ആ ചായന്നെ കുട്
ചായെടുടെന്താ കടി
ബേക്കറി ഇണ്ട് കേക്കും മിച്ചറുണ്ട്
ഉം ഉം. സ്വന്തായിട്ട് ബേക്കറിണ്ടോ?
ഇല്ല്യല്ല്യ വാങ്ങിക്ക്ണത്.
ഓ വാങ്ങിച്ചോ?
ആ അല്ലാണ്ടൊന്നുല്ല ബേ ക്കറി ഒന്നുല്ല. ഉം ഇയ്യപ്പ്ളാ കുടിക്കാ?
ഞാൻ ചായ കുടിക്കാറില്ല. പിന്നെ തലവേദനയൊക്കെ വരുവാണെ കാപ്പി കുടിക്കും.
അല്ലാണ്ട് ലെ രാവിലേ?
രാവിലെ ങ്ങനെ കുടിക്കാറില്ല. ചായോടത്ര താല്പര്യല്ല. പിന്നെ കോഫി അങ്ങനെ യാണെ കുടിക്കും.
ഉം ഉം ആ. നാല് നല്ലതാണ് ചായ കുടിക്കാതിരിക്ക്ണത് ആ
ണോ കുടിക്കാറ്?
ചായല്ലാണ്ട്ക്കാൻ പറ്റൂല. സത്യം പറഞ്ഞാ എന്തോ പോലെ മറന്നപോലെ തോന്നും ചായ കുടി ക്കാന്നാ.
തലവേദന വരാറുണ്ടോ ചായ കുടിക്കാർന്ന?
അങ്ങനെല്ല ഒരു എന്തോ മറന്ന പോലെ ങ്ങനെതോന്നും.
ഓ ഓ
ഏ അല്ലാണ്ടില്ല.
പിന്നെന്തൊണ്ട് വിശേഷം?
എല്ലാ സുഖായിട്ട് പോണ് എന്താ അവിടെ വിശേഷം?
വിശേഷാർന്നു പഴ മഴ മഴയാണ്.
കുട്ട്യാള് സ്കൂൾട്ട് വരാനായിലെലേ?
പിന്നെന്തുല്ല. മഴയായോണ്ട് പുറത്തോട്ടൊക്കെ പോവാൻ പാ
ആ ആ ആ നല്ല വെള്ളോണ്ടോ മുറ്റത്തൊക്കെ?
അതെ അതെ. റോഡ് ഫുള്ള് വെള്ളാ.
ആ
അതൊണ്ട് പൊറത്തോട്ടൊക്കെ പോവാനും പാടാ ആണ് സ്കൂള് തോറക്കുമ്പഴേ മഴേ പിന്ന ഈ വട്ടം വയില് ചൂടോക്കെ അല്ലായ് രുനോ
ആ അതെ നല്ല ചൂട്ണായിരിര്രന്നു. ട്ടിലും പോയാ
ഇല്ലില്ല ഞാൻ പോയില്ല അമ്മാമ്മേക്കെ പോയി.
ആ അല്ലാതെ ടൂർ ആയിട്ട് പോയിട്ടുണ്ടാവില്ലല്ലെ
ഇല്ലില്ല പോയില്ല ഈ വട്ടം മഴെക്കെ ആയോണ്ട് പോയില്ല പിന്നെ മാഴേത്താണ് ട്രിപ്പ്‌ ഒക്ക പോണ് ണ്ടെ
ഉം അവിടെ വിരുന്നുന്നോ ഇല്ല്യപോയില്ല
ഉം പിന്നെ വെക്കേഷനൊക്കെ ആകുമ്പ എല്ലാരും കൂടെഒരുമി ച്ച് കൂടുമ്പ നല്ല രസല്ലേ
ആ ആ ആ എല്ലാരും കൂടെ ഒരുമിച്ച് നിക്കുമ്പാ
അതെ അതെ. അച്ഛമ്മ വീട്ടിലൊക്കെ പോകാൻ അടിപൊളിയാ
ആ ആ അപ്പം ബക്ഷണം തന്നെ മ്മ കൂടുതല് കയിക്കും ചെയ്യൂല്ലോ എല്ലാരും കൂടെണ്ടാ വുമ്പം. ഏത് കയിക്കാത്ത ഭക്ഷണോം കയിക്കോല്ലോ ആ സമയത്ത്.
ഒന്നിച്ചിരുന്ന്‌ കഴിക്കുമ്പ വേറെ വൈബു ആണ്.
ആ ശെരിയാണ് എല്ലാരും കൂടേണ്ടാ വുമ്പം എന്തോരു രസാണ്. സമയം പോണത് അറിയേയില്ല. ഉം. ഇൻക്കും ഷ്ട്ടാണ് അങ്ങനെക്കെ. ആ അതർഞ്ഞേ നമുക്ക് നമ്മള് എന്നും കഴിക്കണേക്കാ അളവ്. കൂടുതലായിട്ട് നമ്മള് കയിക്കും പെൻപ്പ മ്മള് അന്നൊന്നും വീട്ടിലാവുമ്പ നമ്മള് കഴി ക്കാത്ത ഭക്ഷണങ്ങള വരെ നമ്മള് ആ ടൈമില് കഴിക്കും
അതെ പിന്നെ എല്ലാരും കൂടിയിരുന്ന് പല ഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്
ആ അതെന്നെ അർനത് എല്ലാരും കൂടി ട്ട് അതേ ഡ്ര
അതെ ഇപ്പം മിക്കപ്പഴും അങ്ങനെ കാണാറില്ലല്ലേ എല്ലാരും അടിച്ച് പിരിഞ്ഞൊക്കെ ഇരിക്കുവല്ലേ
അതു അല്ല ഈ വന്നാലാണ് അങ്ങനൊക്കെ ആ യത് അല്ലെങ്കിൽ ഞമ്മള് ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ആഴ് ചീല് ഒരു സ്കൂൾ ഒഴിവ് അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോ നമ്മൾ എല്ലായിടത്തും പോയി ഒരു ഒരു വീട്ടില് അല്ലെങ്കിൽ മറ്റേ വീ ട്ടിലെല്ലാരും ഒരുമിച്ച് കൂടൂലോ
അതെ പണ്ടത്തെ കാലം പോലല്ല ഇ പ്പൊ പണ്ടെന്ന് വെച് പക്ഷെ എല്ലാരും ഒത്തൊരുമയ
ആ നല്ലൊരുമേണ് നമ്മള് എന്തായാലും പോകും വെക്കേഷനും ഒഴിവൊക്കെ കിട്ടണ നല്ല സന്തോഷേര്ന്ന് ഇപ്പൊ ഒക്ക അല്ല ഒരുപോലെ ആയി ഉം ഫോണ് വന്നപ്പളേ നമുക്ക് കാണണം എന്നുണ്ടെങ്കി നമ്മളൊന്ന് വീഡിയോ
അതെ വീഡിയോ കോൾ ചെയ്താ മതി ഇപ്പൊ ദൂരെ പോയാലും വീഡിയോ കോൾ ചെയ്താ മതി യാര്
ആ അല്ല ഒരു കല്യാണം പർച്ചിൽനെങ്കിലും ആൾക്കാര് വീട്ടിക്ക് വരുനതാ ഇപ്പൊ അതും ഇല്ല
അത് ഫോൺ വഴിയാ പിന്നെ ഫോൺ വഴി വിളിച്ചാ ചിലര് തൂല്ല
ആ അ ന്നെ ഇപ്പൊ അങ്ങനെയള്ളോ ഫോണ് കൂടെ ഉള്ളോ അധികം ആൾക്കാരും
ആണാണ്
ഏ
പിന്നെ ഫോണിൽ കൂടെ വിളിച്ച ആ പിന്നെ ഫോണിൽ കൂടെ വിളിച്ചാ ആ പിന്നെ ഫോണിൽ കൂടെ വിളിച്ചാ ചെലര് പോകത്തും ഇല്ല വീട്ടിൽ തന്നെ ചെന്ന് വിളിക്കണം എന്നുള്ള ഒരിതാ ആ
ഉം ഉം കല്യാണൊക്കെ ഒരു ഇതാണ് ഇപ്പത്തെ കല്യാണും ഇപ്പൊ എല്ലാം ഒരു ചെറിയൊ ഒരു കാര്യം ഉണ്ടെങ്കിലും ഫംഗഷൻ ആയിട്ട് ഉപയോഗിക്കല്ലോ എല്ലാരും
ആ മഞ്ഞൾ കല്യാണം അങ്ങനെ
ന എന്തെല്ലാം കല് ല്ല്യാണ എർങ്ങ്ണ്ണ്ട് എന്താറിയോ ആർഭാടങ്ങള് നല്ലാണ്ട് ഒന്നല്ല
അതോ ആ പണ്ടൊന്നും പിന്നെ അതല്ല ഒന്നെങ്കിൽ രജിസ്റ്റർയ്യും അല്ലെങ്കി അമ്പലത്തിൽ കൊണ്ടു പോയി ഒന്ന് കെട്ട ആ
ആ അങ്ങനൊക്കെ തന്നെയ ഉള്ളൂ കല്യാണം
ആന്ന് ആന്ന്
എന്തായി ഇപ്പം എന്നും ആഘോഷം ഉം ഒരു ഗർഭിണിയായ ആഘോഷം പ്രസവിച്ചാൽ ആഘോഷം അങ്ങനെ പല ആഘോഷങ്ങളും ഇറങ്ങിട്ടുണ്ട് ആ വളകാപ്പ് എല്ലാതുണ്ട്
മീനൊക്കെ കിട്ടിയായിരുന്നോ ന്ന്
ഏ
മീനൊക്കെ കിട്ടിയാരുന്നോ ന്നോ
ആഹ മീൻ കിട്ടി പുതിയപ്പളകോര
ഓ അ ന്തേരു മീനാ
ഒരു ചൊമന്ന മീന് ഇതൊക്കെ ഉള്ളത് ചെളക്കി കോര മീനോ അത് അവിടെന്താ പറയാ
ഉണ്ണി മേരീന്ന ങ്ങണം പറയുന്നേന്നോ
പുതിയാപ്പള കോരാന്ന് പറയൂ ഇവിടെ ഒരു ചോമന്ന കളറായിട്ട് ചെമ്പല്ലിനെ പോലെ
ആണോ മത്തിക്ക് അവിടെ എന്താ പറയ
മത്തി മത്തിറെ ചെളുക്ക് പോലെ അങ്ങനെ ഇതുണ്ടാവും അയ്നും
ആഹ ആ ആണോ മറ്റക്ക എന്താ അവിടെ പറയാ ഓ ചെറ സ്ഥറത്ത് ചാള അങ്ങനെയൊക്കെ
ആഹ് ച ചെ ചാളാന്ന് പറയുന്നുണ്ട് മത്തിനെ പോലെ തന്നെയാണ് പക്ഷെ ആ ചൊവന്ന കളറാണ് നല്ല മുള്ളൊക്കെ ഇണ്ട് അത് പൊരിച്ചാലേ ടേസ്റ്റ് ഒള്ളു കപ്പേന്ന് വെച്ചാ മുള്ള് മാരിയ്ക്കാരം ടേസ്റ്റ് ഇണ്ടാവൂലാ നല്ല കു ത്ത്ണ മുള്ളാ
ഉം കറി വെച്ചാ തന്നെ മൊത്തം പിള്ളേരൊക്കെ കഴിക്കുമ്പോ മുള്ള് കേറും
അല്ലെങ്കിൽ തന്നെ നമ്മള് നല്ല ശ്രദ്ധ വേണം നന്നാക്കുമ്പോളൊക്കെ മുള്ള് ആ സേട്ൽ ഒക്കെ കുത്തും അത് നല്ല കൂർത്ത മുള്ളാ
ആന്നാന്ന്
ഏ ഇപ്പ അയിന് നല്ല മത്തിം കിട്ടാല്ലല്ലോ ഏഹ്
ഇപ്പം നെയ് മ ത്തിയൊന്നും കിട്ടാറില്ല ഇപ്പം ചെറിയ മറ്റെ അതാണെ പിന്നെ അത് മൊത്തം പിന്നെ കെമിക്കലാ കറി വെച്ചാലും കൊള്ളത്തൂല്ലാ
ഉം ഉം ഉം ആ ഉണ്ട മത്തിയാ പ്ര
ആ ഒരു പണ്ടത്തെ ടേസ്റ്റ് ല്ല നമ്മൾ കറി വെച്ചാല് ചെവയാ
ആ ആ ശരിയാണ് ആ താ ആ നെയ്മീൻ ഇണ്ടെങ്കിൽ എന്താ നെയ്മത്തി ഇല്ലെങ്കില് നമ്മക്ക് എണ്ണോന്നും ഉപയോഗിക്കണ്ട അതോണ്ട്ന്നെ നല്ല ഫ്രൈ ചെയ്യാ
അതെ നമ്മൾ വാഴയിലെലൊക്കെ പൊതിഞ്ഞ് ഫ്രൈ ചെയ്താ അടിപൊളി ആണ് പിന്നെ ആണ് പിന്നെ കപ്പെം കൂടെ വേവിച്ച അടിപൊളി
അടിപൊളിയായി ക പ്പേം മീനും ഇപ്പത്തെ ഒന്നും ടേസ്റ്റ് ഇല്ലല്ലോ
കപ്പക്ക് എന്തുവാ അവിടെ പറയുന്നെ
പൂള പറയും കപ്പിം പറിം രണ്ടും പറിം
ഉം
ഉം ഉം പോളാന്നും പറിയും കപ്പാനും പറിയും ചെലര് മരച്ചീനിം പറിണ്ട് ലെ ഉം ഉം ഓരോ ഭാഗത്ത് ഓരോ ഭാത്ത്
പിന്നെ നല്ല ചീനി ആയിരിക്കണം ചെലത് വേവത്തില്ലല്ലോ
കൾ ഇങ്ങനെ ആയിങ്ങാ ണ്ടാവും അത് ടേസ്റ്റ് ഇല്ല പൊടി വേണം അല്ലെ ഉം എന്നാലേ അത് ടേസ് ഇനിപ്പോ ഒന്നുംല്ലെങ്കിലേ നമ്മളാ ചീനാ പറങ്ങി വെളുത്തുള്ളി കൂട്ടി ചമ്മതി ഉണ്ടാക്കുവലോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചമ്മന്തി കപ്പക്കും അതിന് പ്രത്യേക ടേസ്റ്റ് ആണല്ലോ പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പും കൂടെ അരച്ചിട്ട് കുറച്ചു വെളിച്ചെണ്ണയും ഒഴിച്ച്
ആണാണ് അത് മതി പിന്നെ ചോറിന്റെറെ കൂടെ കഴിക്കാൻ
ആഹ് നല്ല ടേസ്റ്റ ആണ്
അതെ അതെ പിന്നെ ഇപ്പം ഇല്ലാത്ത പേരിലെ ചിലര് അങ്ങനെയൊക്കെ ട്രൈ ചെയ്യത്തോള്ളൂ
അപ്പൊ പൊതുവെ കുറവാണ് അങ്ങനെയൊക്കെ ആദ്യമൊക്കെ അതൊക്കെ തന്നെ ഇല്ലന്നണ്ടായിരുന്നത് ആ
അതെ പണ്ട് കാലം അതല്ലായിരുന്നോ പക്ഷെ അതും വേറൊരു ടേസ്റ്റ് ഇപ്പൊ നമ്മള്
ആ
ഇപ്പം മീൻ ഇല്ലേലും നമ്മക്ക് അത് കഴിക്കാൻ അടിപൊളിയല്ലേ
ആ ആ അല്ലെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മീനും ഇറച്ചിയുമൊക്കെ ഉണ്ടാരുന്നു ആദ്യം ഇപ്പൊ അതല്ലല്ലോ
ഉം ഉം
ഉം
ഇപ്പം പിന്നെ എല്ലാത്തിനും ഭയങ്കര വില ചിക്കന് വരെ ഇപ്പൊ വില കൂടിയല്ലോ
എല്ലത്തിനും വില ഉണ്ട് ഇരുന്നൂറ്റി എത്രങ്ങാണ്ട ചിക്കൻ വില
പിന്നെ മീൻ ഒക്കെ വെടിച്ചാലും നൂറ് രൂപയ്ക്കൊക്കെ വെടിച്ചാല് ഒന്നും
ഇല്ല ഒരു ദിവസം രണ്ടു നേരം കഴിക്കാനുള്ളത് കിട്ടിയാൽ കിട്ടി അത്ര തന്നെ ഉള്ളൂ
പിള്ളാർക്കൊക്കെ വറുക്കുന്നത് ഇഷ്ടം മീൻകറി വെച്ചാലും താല്പര്യം ഇല്ല പിള്ളേർക്കും പൊരിച്ചു കഴിക്കുന്ന ഇതിനോുള്ള
ചോറ് കഴിക്കൂലല്ലോ
അതിലില്ല ആ
ആ എല്ലാം ഇപ്പളും അങ്ങനെ തന്നെയാണ് ഉം ഉം ഇർ ഇറച്ചിയോ മീനോ വേണം.